ഹലോ, ആഹ് കേൾക്ക്ന്ന് ണ്ട് പറയൂ
ആഹ്. എന്തെയ്യുന്നു?
എന്താ അതാ ഊണൊക്കെ കഴിച്ച് കെടക്കെന്നെ.
ഊം. ഇവിടെ മഴയൊക്കെ വരുന്നു, അപ്പം അതിന്റെ ഒരിതില് ഞാനിങ്ങനെ വെളിയിലിരുന്നതാ.
അതെ അപ്പൊ ഈ മഴ പെയ്യുമ്പോ, ഏ മീൻ പിടിക്കാനൊന്നും പോയില്ലല്ലോ
ഇല്ലില്ലില്ല ഇപ്പൊ വ ഇപ്പം, ഇന്നിംപ്പ വന്ന് എല്ലാരും വന്ന് വീട്ടി വന്ന് കാണും ഈ സമയം വീട്ടിലുള്ള കരക്ക് വന്ന് കാണും, കായലി വന്ന് കാണും.
അതെ ഏ ചെറിയ മഴയാണെങ്കിലും പോവില്ല അല്ലെ
ഇല്ല ഇല്ല ചെറിയ മഴ മഴയാണെങ്കി കൊഴപ്പല്ലടാ ഈ കാറ്റ് വരുമ്പോഴാ കാറ്റ് വരുമ്പം തിരമാലകൾ ഒരുപാട് ഇതാവും
ഉം ഉം ഉ
ഒരുപാട് ഓടി അപ്പം അത് ബുദ്ധിമുട്ടാ ഈ വള്ളവും ബോട്ടും ഒക്കെ ഒരുപാട് ഈ നിൽക്കത്തില്ല അങ്ങോട്ട് കുട്ടി ഇങ്ങോട്ട്ലൽ അപ്പൊ ആളുകൾക്കനകത്ത് നിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും
ഉം ഭയങ്കര റിസ്ക് ഉള്ള ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയ
കഴിഞ്ഞ വർഷം ഈ സമയത്ത് നമ്മുടെ ഇവിടെ എല്ലാ വർഷവും മിക്കവാറും ഇങ്ങനെ മഴയും ഇങ്ങനെക്കെ ഈ കാറ്റൊക്കെ വരുന്ന സമയത്ത് മരണങ്ങളൊക്കെ കാണും കഴിഞ്ഞ വർഷവും ഇവിടെ ഒരു വള്ളം മറിഞ്ഞ് ഏ ഉം അങ്ങനെ കൊറേ വരും അതെ അതെ ഉം പിന്നെ ഒരു രണ്ട് മൂന്ന് വർഷത്തിന് മുമ്പ് ചേട്ടന്റെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരനാ ആ പുള്ളിക്കാരൻ മരിച്ചുപോയി ഇതുപോലെ പോലെ വള്ളം മറിഞ്ഞു ഉം അങ്ങനെയൊക്കെ ഓരോ ബുദ്ധിമുട്ടുണ്ട് അത് ഭയങ്കര ഷോക്കാ യിരുന്നു ഇവിടെ ചേട്ടനേ ആ ഭയങ്കര കൂട്ടാ ആള് ജോലി കഴിഞ്ഞ് അഞ്ച് മണിക്ക് വന്ന് കഴിഞ്ഞാ കുളിച്ചിട്ട് പിന്നെ ആ പുള്ളിക്കാരനുമായിട്ട് പോയിരിക്കും പോയിരുന്നിട്ട് ഒരു പത്തു മണിയൊക്കെ ആകുമ്പോഴായിരിക്കും വീട്ടിൽ വരുന്നത്. അമ്പലത്തിന്റെ സൈഡില് പോയിരിക്കും അവിടെ ഒരി ഇതുപലെ ഇരിക്കുന്നൊ ക്കെ ഉണ്ട് അവിടെ പോയിരുന്നു രണ്ട് കൂടെ കാര്യമൊക്കെ പറഞ്ഞ് ഒരു പത്ത് മണി ക്കുവാ. അപ്പൊ ഞാൻ എപ്പോഴും വഴക്ക് വഴക്കാ ച്ച് ജോലിക്ക് പോയി ര് വന്ന് കഴിയുമ്പോ നമ്മടെ കൂടെ ഇച്ചിരി നേരം ഇരിക്കുന്നില്ല എങ്ങനെയൊക്കെ എപ്പോഴും വഴക്കാ അങ്ങനെ ഇത്രയും ഭയങ്കര ക്ലോസായിട്ട് അങ്ങനെ കുറേ ഭയങ്കര കുറേ നാള് ചേട്ടനങ്ങ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു
ആ
ഇപ്പഴും പറയുമ്പോഴും ഭയങ്കര വിഷമാണ് ആൾടെ കാര്യം പറയുമ്പം ഭയങ്കര വിഷമാണ്
നല്ല ഉറ്റ സുഹൃത്തല്ലേ എന്നും കാണുന്ന ആളുവല്ലേ അതാണ്
അതാ ഇപ്പം അവനിപ്പോ ഈ മരിക്കുന്നതിന് തലേ ദിവസവും നമ്മുടെ വീട്ടിലൊക്കെ വന്ന് കുറേ നേരമിരുന്നു കാര്യൊക്കെ പറഞ്ഞിട്ട് പോയതാ നമുക്ക് എല്ലാവർക്കും അങ്ങ് ഷോക്കാ ഇപ്പൊ വീടിന്റെ തൊട്ടടുത്താണ് ഇതേ പ്പോലെ ഈ കാറ്റും കാറ്റും മഴയും വന്നാൽ ഇപ്പം ഉം ഈ ഇങ്ങനെ മറിഞ്ഞു പോയതാ വള്ളവേ
ആ ശരി
അങ്ങനെ
നമുക്ക് നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളോ അങ്ങനെ പ്രായായിട്ട് ട്ട് അങ്ങനൊക്കെ മരിക്കാ വെക്കുമ്പോ വിഷമല്ലേ ഇങ്ങനെ ആക്‌സിഡന്റ് റ്റും അങ്ങനെയൊക്കെ നമുക്ക് നോക്കാ ഞങ്ങളതാ ഇവിടെ തൊട്ടപ്പൊറത്ത് ഏഹ് വീടിന് തൊട്ടപ്പുറത്തെ വീടാ അവ് ന്നാണ് സുനിയേട്ടൻ പറഞ്ഞിട്ടൊരു ആളുണ്ട് ആൾ ക്ക് രണ്ട് മക്കളുണ്ട് ഭാര്യണ്ട് ഏ അങ്ങനെ മകളുടെ കല്യാണക്കെ കഴിഞ്ഞു അങ്ങനെയൊക്കെ അപ്പ ആ ആൾക്ക് നാപ അമ്പത് വയസ്സായേക്ക്ണ് സുനിയേട്ടൻ എന്നാണ് ഞങ്ങള് വിളിക്കാ ആൾക്ക് അമ്പത് വയസ്സായി ആള് ഇങ്ങനെ ഉം എന്താ പറയാ എഹ് വണ്ടി ട്ത്തിട്ട് പോയതാണ്. കിടന്നൊ ക കൊർച്ച് കള്ളൊക്കെ കുടിച്ച്. ആഹ് കിടന്നൊർങ്ങാർന്ന് ഓർങ്ങിക്കൊണ്ടിരിക്ക്ന്ന ആളെ ന്നെ കൂട്ടുകാരേ എപ്പളും കൂട്ടുകാര്ടെ കൂടെ കൂട്ടുകാരൻ വന്ന്ട്ട് വിളിച്ചൊണ്ടുപോയതാ. ആഹ് വായോ വാ ഒരു വൈകുന്നേരം ഒരേഴ് മണ്യ ക്കാവുമ്പോ വിളിച്ചൊണ്ടോയതാ അപ്പൊ വെര്ന്നില്ല ഞാന് കെടക്കാണ് വെര്ന്നില്ലാന്നർഞ്ഞ്. അപ്പർഞ്ഞ് വായോ നീ വായോ നമുക്ക് പോവാ അപ്പൊ ഇന്റെ ട്ത്ത് വണ്ടി എന്റെ വണ്ടില് എണ്ണ കൊറവാണ്. വണ്ടി വടെ വെച്ചേക്കാണ് പർഞ്ഞ് അപ്പൊ വണ്ട്യൊന്നും വേണ്ട ഞാൻ വന്ന്ട്ട് കൊൺ രാ ന്നും പർഞ്ഞിട്ട് ആള് വന്ന്ട്ട് കൊണ്ട്പോയി ആള് എന്ന്ട്ട് ഓർങ്ങി കെടക്ക്ന്ന ആൾ എഴ്ന്നേറ്റ് മേലൊക്കെ കെഴ്കി പിന്നെ ചായ കുടിച്ചു അങ്ങനെ ആ ചേച്ചി ചായ വെച്ചൊട്ത്ത്. അപ്പ പ്പോ എറങ്ങണ നേരത്ത് പർണു ഇൻക്കി ഒരു ചായേം കൂടി വേണം പർണു. അങ്ങനെ പിന്നെ ഒരു ചായേം കൂടി വെച്ചൊട്ത്തു പുഴുങ്ങിയ പഴ ണ്ടാർന്നു അത് കഴിച്ചു. കഴിച്ചിട്ടാള് പോയതാ ആ പോയ പോക്ക് ആഹ് വണ്ടി ഒരു വണ്ടീന്ന് ആള് മർഞ്ഞ് വീഴ് അങ്ങനെ കള്ള് കുടിച്ചിട്ട്ള്ള ബോധക്ഷയം കൊണ്ട് വീണതാണോ എന്താ അറിയില്ല വീണത് നേരെ ഒരു ബസ്സിന്റെ ച്ചോട്ടിലിക്ക്യാ ഇങ്ങനെ ഓവർടേക്കെയ്ത് പോവാര്ന്നു ബസ്സ് ആഹ് ബസ്സിന്റ ടീൽക്കി വീണു ബാക്കിൽത്തെ ടയർ ആളെ വയറിന്റെ മോള് കൂടെ കേറി ആഹ് മരി
ഏഹ്
അങ്ങനെ ന്ന്ട്ടിപ്പൊ ഇഞ്പ്പോ ഏഹ് അത്ര ദിവസായിട്ടില്ല ഏഴെട്ട് ദിവസായിട്ടോള്ളൂ. മരിച്ചിട്ട്.
ആഹ്
എന്നിട്ടൊന്നും പറയണ്ട ആകോരു വെഷമായി.
നമ്മളിപ്പോര് വയ്യാട് തെര് കെടന്ന് മരിക്കുവാണെങ്കിലെ അ അത്രേ ഒരു ഇതില്ല പക്ഷെ ഇത് ന്നറിയുമ്പോ നമ്മളതായിട്ട് ഇപ്പൊ കണ്ട് പിന്നെ കാണാൻ പറ്റ്ന്നില്ലാന്ന് പറയുമ്പം
ഞാനൊക്കെ രാത്രി കെടന്നു ഒരു പത്തരായപ്പോ ഞാന് പോണേ കളിച്ചോണ്ട് കടക്കായിര്ന്നു അപ്പൊ എഹ് ഗൾഫില്ള്ളോരാണല്ലോ ഇതൊക്കെ ഇങ്ങൻത്തെ കാര്യങ്ങളൊക്കെ ആദ്യ റ്യാ ച്ച ക്കാമാരൊക്കെ വഴി ഏട്ടനർഞ് എന്നെ വിളിച്ചു ഒരു സംഭവണ്ട് ആരെട്ത്തും പറയേ അങ്ങട് പോവൊന്നും വേണ്ട ഇങ്ങനെ സുനിയേട്ടങ്ങനെ മരിച്ചുന്ന് പർഞ്ഞു എന്റെട്ത്ത്
ഉം
അത് കേട്ടപ്പോ ഞങ്ങ ആകെ ശോക്കായി ആകെ വഷമായടോ എന്താ ച്ചാ രാ വീട്ടിലൊരു കൊഴപ്പുല്ല്യാണ്ടന്നും കൂടി കണ്ടാളല്ലേ
അതെല്ലേ
ഉം വീട്ടിലതിലേറെ ടെൻഷനും കരച്ചിലും ഒന്നും പറയണ്ട
ഉം ഇവടെ അങ്ങനായിന്നു ഇവടെ ചേട്ടൻ പിന്നെ ജോലിക്ക് പോയിരിക്ക്യാണ് രാവിലെ ഏഴ് മണിക്കെ
ഉം
ജോലിക്ക് ഇപ്പൊ മോൻ മോന് കുഞ്ഞ ആള്
മ്മ് മ്മ്
ഇപ്പം പോയ ആള് പെട്ടെന്ന് വന്നിട്ട് ഒന്നും പറയുന്നില്ല എന്റെ ശരീരം കയ്യൊക്കെ കെടന്ന് വറ ക്ക്യാ അപ്പൊ ഞാനും ചേട്ടന്റെ അമ്മയും ഉണ്ട് ഞങ്ങള് രണ്ട് അപ്പൊ ഞങ്ങള് കുടുംബത്താ ന്ന് താമസിക്കുന്നെ ഞങ്ങള് ന്താ എന്താ ചോദിച്ചിട്ട് ആർക്ക് ഒന്നും പറയാൻ വയ്യ
മ്മ്
വിങ്ങിപൊട്ടി നിക്കിന്നു കരയുന്നുണ്ടോന്ന് ചോയിച്ചാ കരയുന്നില്ല പക്ഷെ ഇത് സഹിക്കാൻ വയ്യാതെ ഇങ്ങന ഞങ്ങള് നമുക്കപ്പൊ ടെൻഷനായി പോയി കാര്യവും പറയുന്നില്ല
മ്മ്
അപ്പോ പെട്രോള് വണ്ടിയില് പെട്രോൾ ഇല്ല പെട്രോൾ അടിക്കാൻ പൈസ വേണോന്ന് പറഞ്ഞോണ്ടാണ് വന്നിങ്ങനെ ചോയിക്കനെ എന്താ എന്താന്ന് ചോയ്ച്ചിട്ട് കാര്യം പറയിന്നില്ല പിന്നാ പറയുന്നത് ഇങ്ങനെ വള്ളം മറിഞ്ഞ് അവനെ കാണുന്നില്ല എനിക്ക് അങ്ങോട്ട് പോകാനാന്ന് പറഞ് പ്പൊ ഞങ്ങള് പറഞ് പ്പം ഇവിടുന്ന് കൊറച്ച് ദൂരം ഉണ്ട് അങ്ങോട്ടേക്ക് ഈ വള്ളം മറിഞ്ഞെടുത്തിട്ട് പോണങ്കിൽ പ്പോ ആഹ് അപ്പം ഞങ്ങള് പറഞ്ഞു പോണ്ട പോണ്ട വെച്ച ഇങ്ങനെ ഇത്രയും ഇങ്ങനെ ത് മൈൻഡ് ഇങ്ങനയിട്ടിരിക്കുവല്ലേ ആള്
മ്മ്
അപ്പം ഒറ്റയ്ക്ക് പോണ്ട പോണ്ടന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, ഇന്നാള് വണ്ടി എടുത്തോണ്ട് പോയി അപ്പൊ ഞങ്ങൾക്ക് പേടി കൊണ്ട് വയ്യ ട്ടെൻ ഇങ്ങന, വെഷമിച്ചിരുന്ന് ഓടിക്കല്ലേ വണ്ടി,
ഉം
അങ്ങനെ ആ പുള്ളിക്കാരൻ രാവിലെ ഏഴ് മണിക്ക് അവിടെ പോയി പക്ഷെ അവനെ ആ അവനെ കിട്ടിയില്ലായിരുന്നു,
ഉം
അവനെ ആള് മുങ്ങിപ്പോയി,
മുങ്ങിപ്പോയി അപ്പൊ ശരീരം കിട്ടിയില്ലെ ശവ ശ്
ഇല്ല. അപ്പൊ കിട്ടിയില്ല, അപ്പം ബാക്കി പോയവരെ എല്ലാരേയും രക്ഷപ്പെടുത്തി, എല്ലാടുത്ത് പക്ഷെ അവനെ മാത്രം കിട്ടിയില്ല, അഹ് ഫുള്ള് അവിടെ എല്ലാടും, നോക്കി ഞങ്ങപ്പോ പഠിച്ചയാ ഞങ്ങൾ രണ്ടുപരുടെയും കൂടെ പഠിച്ചയാ പുള്ളിക്കാരനെ,
അയ്ശെരി,
ഉം അപ്പം, അങ്ങനെ കിട്ടിയില്ല അങ്ങനെ ആളവിടെ തന്നെ നിന്നു, എല്ലാരും പോയിട്ടും ഇയാള് വന്നി ചേട്ടൻ വന്നില്ല അവിടെത്തന്നെ നിന്നു, കുറേ പേര് ങ്ങെനെ നിന്ന് നോക്കി, പിന്നെ ഒരു ഏഴരയാവ് പോയ ആള് ഉച്ച രണ്ട്, മൂന്ന് മണിയായപ്പഴ വീട്ടിൽ വന്നത്. വീട്ടില് വന്നിട്ട് ഒറ്റ ഇരിപ്പിരിക്കുവ, അങ്ങനെ കൊറെ സന്ധ്യയപ്പോ വിളിച്ചിട്ട് പറയുന്നു, ഒരുപാട് ദൂരേന്ന്, ഇങ്ങനെ ഒഴുകി പോവല്ലോ,
ഉം ഉം
അങ്ങന, കിട്ടിയെന്നും പറഞ്ഞ് വിളിച്ചപ്പ പെട്ടെന്ന് പിന്നെ ഫ്രണ്ട്സ് എല്ലാരും ആട്ട് വീണ്ടും പോയി. പോയപ്പൾത്തേക്കും, ഇത് ഈ ഇ ഇങ്ങനെ ഈ വെള്ളം മറിഞ്ഞപ്പോഴേ അവന്റെ ഈ തല ചെന്ന്, എന്തിലോ ചെന്ന് ഇടിച്ചതാ ഇടിച്ച് വെള്ളത്തി വീണപ്പോ മേലോട്ട് പൊങ്ങി വരാൻ പറ്റിയില്ല, അങ്ങനെ പറ്റിയതാ പക്ഷെ അല്ലാതെ ബാക്കി എല്ലാരും രക്ഷപെട്ടായിരുന്നു,
ഉം ഉം
നല്ല ഏജിടുള്ളവരൊക്കൊണ്ടൊ കൊള്ളരു അവർക്കൊന്നും കൊഴപ്പല്ല പക്ഷെ തല എവിടൊ വെച്ച് ഒന്ന് ഇടിച്ച് നല്ല മുറിവ്ണ്ടായിരുന്നു, വള്ളം മറിയുമ്പോൾ വെള്ളത്തിന്റെ എഞ്ചിനൊക്കെ ഉണ്ടല്ലോ അടിഫാഗ ത്ത് അങ്ങനെ ഇടിച്ചു ഉം ഇടി ക്കുന്നെ അങ്ങനെ ഇടിച്ച് എന്തൊ മുറിവ് പറ്റിയതാ അങ്ങനെ ബോധം പോയി പൊങ്ങി മോളിലോട്ട് വരാൻ പറ്റാതെ സംഭവിച്ചത
അയ്യോ അത്ര ആയസൊള്ളൂ ആൾക്ക് അത്ര ആയസൊള്ളൂ
നല്ലൊരാ നല്ല ഇതാ വേറൊരു ദുശീലങ്ങള ഒന്നുല്ല ഒരു കൊ ഒരു കൊച്ചു ആയിട്ട് ഭയങ്കര ഇഷ്ടത്തില അത് ചേട്ടന് മാത്രമേ അറിയത്തുള്ളായിരുന്നു വേറെ ആരോടും പറഞ്ഞിട്ടില്ല ഇടയ്ക്ക്‌ രണ്ടൂടെ കാണാനൊക്കെ പോകും നല്ല സ്വഭാവ അപ്പൊ ഈ ചേട്ടന് എന്നേ പറയും നീ ഒരു ബയോഡാറ്റ ശെരിയാക്കി കൊണ്ട് വാ എന്നട്ട് നമുക്ക് ഇവിടെ അമൃതയിൽ തന്നെ നമുക്ക് നോക്കാം നീ അവിടെ കേറ് പ്ലസ് ടു വരെ ആള് പഠിച്ചിട്ട ട്ടുള്ളൂ പക്ഷെ അപ്പ അതിനനുസരിച്ചുള്ള എന്തെങ്കിലും ജോൽ എന്ന് പറയും പക്ഷെ ഇയാളെ വല്യ ഇതൊന്നും കാണിക്കാതെ കാണിക്കാതെ ഇങ്ങനെ നിന്നെയ അപ്പ ഇത് പറയും ഇടയ്ക്കിടക്ക് അവൻ അവിടെ ജോലിക്ക് വന്നായിരുന്നെങ്കി ഇപ്പൊ ഇങ്ങനെ സംഭവിക്കുവായിരുന്നോ
അയ്യോ
ഇല്ലാ നമുക്ക് ഒന്നും പറഞ്ഞിട്ട് കാര്യല്ല
ഉഉം അല്ല ഒന്നാമത്തത് ആൾക്ക് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ മരി
അതാ ആയമ്മ ഇതുവരെ ഓക്കെ ആയിട്ടില്ല വർഷം ഇത്ര ആയിട്ടോയ്
അയ്യോ
അടുത്തമ്മ ഇപ്പോഴും പുറത്തോട്ടൊന്നും പുള്ളിക്കാർ ത്തി അങ്ങനെ ഇറങ്ങത്തില്ല അല്ലല്ല ഒരു ചേട്ടനും കൂടെ ഉണ്ട് ആ ചേട്ടൻ ഗൾഫില ചേട്ടൻ കല്യാണം കഴി ച്ച് ആ വൈഫ് ഞങ്ങളോട്ട് ഭയങ്കര കൂട്ടാ എൻറെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയ വൈഫ്
ഉം
ചേട്ടന്റെ വൈഫ് അപ്പൊ അതുകൊണ്ട് അറിയാം അമ്മ അമ്മയുടെ കാര്യങ്ങളൊക്കെ അവര് അവള് പറഞ്ഞ എനിക്ക് അറിയാം തൊട്ടടുത്ത് തന്നെ വീടക്കന്നാലും നമ്മള് എപ്പഴും പോവത്തില്ല ചേട്ടനെടക്ക് അതിലേക്കൂടെ പോവുമ്പം അവിടെ ചെന്ന് കേറും ചേട്ടനൊക്കെ കാണുമ്പോ ഭയങ്കരം കരച്ചില്ല പിന്നെ പിന്നെ ഇപ്പ ചേട്ടന് ഇപ്പ പോവത്തില്ല
ഒപ്പം ഒപ്പള്ള കൂട്ടുകാരെ കാണുമ്പോ കൂടുതൽ വിഷമം കൂടും
അതെ അതെ പിന്നെ അങ്ങനെ ചേട്ടൻ അങ്ങനെ വലുതായിട്ട് പോകത്തില്ല ഇനിയിപ്പ അടുത്ത മാസം ആവുമ്പഴത്തേക്കും ആണ്ട് വരുവാ അവന്റെ അതിന് പോണോന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങെനെ നിക്കും
ഉം
ഞ എന്റെ ഹസ്ബന്റിന്റെ ചേട്ടന്റെ കുഞ്ഞ് ജനിച്ച ദിവസവാ ആ മരണം സംഭവിച്ചതെ
ആഹ് അപ്പൊ അത് മറക്കില്ല അത് ഒരിക്കലും മറക്കില്ല ഉം
കാര്യം എന്റെ ചേട്ടത്തി ഹോസ്പിറ്റല് ഈ ഡെലിവറിക്ക് കൊണ്ടുപോയി കൊണ്ടുപോയ ദിവസവാണ് വിളിച്ചിട്ട് പറയുന്നത് ഇങ്ങനെ നന്നരാ അങ്ങനെ